വർത്താനം
സുഖാണ് ഇങ്ങളെ വർത്താനം എന്തൊക്കെ
സുഖം തന്നെ ഇങ്ങനെ പോണു
ഫുഡഴിച്ചാ ഇല്ല അവിടെ
ഇന്ന് രാവിലെ ഇണ്ടായിരുന്നു പിന്നെ വെയില് പിന്നെ മഴ അങ്ങനെയിരുന്നു ഫുഡ് കഴിച്ചിട്ടില്ല റെഡി ആയിട്ടുള്ളൂ
അടച്ചിണ്ടാക്കലോ
അവടെ ഫുഡൊക്കെ ആയില്ലേ
ഇവടെ ഉച്ചക്ക് ഇണ്ടാക്കണേന്നെ നൈറ്റും ആഹ് ഇവിടിം അങ്ങനെക്കൊന്നെ
പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഓട്സ് ഉണ്ടാക്കി കൊടുക്കും
പ്രമേയണ്ട
പ്രമേഹം ഉപ്പാക്ക്ണ്ട് അങ്ങനെ ഓല് കൈക്കല് ചപ്പാത്തിക്കുള്ള ക പ്പാസിറ്റി എനിക്ക് ഇല്ലാത്തൊണ്ട്
ഓട്സ് ഇണ്ടാക്കോ
ചുമ്മാ ഒതുക്കും
ആഹ് ചപ്പാത്തി ക്കൊരുതണ്ട് പണ്ടൊക്കെ ചപ്പാത്തി തന്നാന്നൊക്കെ പറഞ്ഞിരുന്ന് ഇപ്പ
ആഹ് ചപ്പാത്തി പറയണത് നമുക്ക് കൂടുതല് കഴിക്കാൻ കഴിയൂല ആഹ് ആ ഒര് മാറ്റൊള്ളൂ ചോറ് അമ്മുക്ക് എത്രം കഴിക്കാൻ കഴിയും
നാല് പേര ആഹ്
ആഹ് പിന്നെ പെട്ടെന്ന് മടു
ചപ്പാത്തി എച്ച് പറ്റുണോര് നല്ല കഴിക്കും അല്ലാത്തോര് കഴിക്കൂല
അല്ലെ
അയ്ശരി
ഇന്ന്പ്പെന്താ സ്പെഷ്യല്
ഒന്നുല്ല മീൻ കറി മീൻ പൊരിച്ചത് അങ ക്കെ അവിടെ
ആഹ് ഇവിടെന്ന് ചോറ് വെച്ചിട്ടില്ല ഇന്നലത്തെ ചോറ് തളപ്പിച്ച് ഊറ്റിക്ക അപ്പൊ ഇന്നലത്തെ കൂട്ടാനൊക്കെ തന്നെ ഇന്നും
ആഹ് എന്തിന്നിട്ട് ഇന്നലെ
എങ്ങനെ
ഏഹ്
എന്ത് പറഞ്ഞ്
എല്ലാരും
മക്കളൊക്കെ സ്കൂൾ പോവ്ന്നില്ലേ
മക്ക ഞാൻ മാരീടല്ലട്ട
ഏഹ് പിന്നെന്തെക്കെ
വർക്ക് ചെയ്തിരുന്നു ഇപ്പൊ ഒരു വൺ മന്തിന്റെ അടുത്തായി അറങ്ങിയാണ് വീട്ടിലിങ്ങനെ പണിക്കാരൊക്കെ ആയപ്പളെയ് ഇമ്മനെ കൊണ്ട് ഒറ്റക്ക് പറ്റൂല അപ്പ അങ്ങനെ അറങ്ങി ഞാമ്
തന്നെ ആഹ്
ഞ് ക്ക് വേറെ സ്ഥലത്ത് നോക്കിയിട്ട് വാണം ഇന്ഷാ അള്ളാഹ്
ഏഹ് ജോയിൻ ചെയ്യാന് ല്ലേ
ആഹ് അതെ
ഉം
കിട്ടാനും കൊറച്ച് പണിയാണ് ല്ലെ താണ് ഞാൻ പഠിച്ചിരുന്നത് അപ്പൊ അത് കാരണം
ആഹ് ഇമ്മെ ഫുഡൊക്കെ എങ്ങനെ രാവിലെയൊക്കെ എന്ത് ണ്ടാക്കല് പലഹാരങ്ങളൊക്കെ ആയിട്ട്
ബ്രേക്ക്ഫാസ്റ്റോ ബ്രേക്ക്ഫാസ്റ്റ് പലതുംണ്ടാക്കും ദോശ ഉണ്ടാക്കുംഓ ട്ടട പല വിധം ണ്ടാക്കും പലേതും ണ്ടാക്കും
തന്നെ ആഹ് ആഹ് ഓട്ടടൊക്കെങ്ങനെ ണ്ടാക്കല് റെസി പ്പി എങ്ങനെ റെസിപ്പി എങ്ങനെ ഓട്ടടന്റെ
അരി വ അങ്ങനെണ്ടാക്കല് വടെ
ആഹ് അങ്ങനെയാണിവ്ടെ ആഹ് ഇവിടെ ആരി കുതിർത്തിട്ട് തേങ്ങ കൂട്ടി അരക്കും എന്നിട്ട് കൊറച്ച് തേങ്ങി അയിക്കിടും എന്നിട്ട് തെളച്ച വെള്ളം ഒഴിക്കും
അതൊരു സോഫ്റ്റ്നെസ്ന് വേണ്ടിയിട്ട് ഒരു മയത്തിനാ ല്ലെ ആഹ് സെയിംന്നെ കണ്ട്
ആഹ് എന്നിട്ട് അങ്ങനെ കഴിക്കും പിന്നെ അയിക്ക് തേങ്ങാപ്പാലും പഷേ ഓട്ടടണ്ടാക്കുന്ന ഡേ ദിവസം ഭയങ്കര ലേറ്റ് ആവും അത് സ്ലോലല്ലേ ആവുള്ളൂ മറ്റേമാതിരി പെട്ടന്നായി കിട്ടൂല
ആഹ്
പിന്നിന്താ മറ്റേതൊക്കെ പെട്ടെന്നാവും ഇതങ്ങനെ ആവൂല
ആഹ് ടൈമ് കൊറേ പോവും
ഉം ടൈമ് കൊറെ എടുക്കും പിന്നെ സ്കൂളുള്ള ദിവസം ഒന്നും ണ്ടാക്കല് നടക്കൂല ആഹ് അതെ
മക്കളൊക്കെ പഠിക്കാ
ആഹ് മക്കള് പഠിക്കാണ് ഒരാള് സിക്സ്ത്തിലാണ് ഒരാള് ഫോർത്തിലാണ് ഒരാൾക്ക് മൂന്നര ആയിറ്റൊള്ളൂ എട്ടരവുമ്പോത്തിന് ഓല് പോവും സ്കൂൾക്ക്
ആഹ്
പിന്നെ അതുവരെ ഉ നേരത്തെ പോ സ്കൂൾ മദ്രസ് ഒന്നിച്ചാണ് അപ്പൊ പിന്നെ എട്ടരയ്ക്ക് പോവും
അതാവേ അപ്പൊ വെരല്ലോ
ആഹ് നാലണി നാലര നാലണി വിടും ബസെത്തി വിട്ട് കറങ്ങി തിരിച്ചെത്തുമ്പത്തേക്ക് നാലര നാലേമുക്കാലാവും
വരാണപ്പം
എങ്ങനേ
ആഹ് രണ്ടാളും ഒരു സ്കൂളിലാ പഠിക്കണേ രണ്ടാളും ഒര് സ്കൂളിലാ മക്കള്
അ അതെ അതെ
ആഹ് പത്തു വരെയുള്ള സ്കൂള് പഠിക്കാണോ ഒന്നു മുതൽ പത്തു വരെ അതോ
അല്ല എൽ കെ എൽ കെ ജി സെക്ഷൻ തൊട്ടിട്ട്
ഏഴര വരെ സ്കൂൾ
ഡിഗ്രി വരെയുണ്ടെ ആഹ് ഡിഗ്രി വറരെയുണ്ട് ഇതാണ് സപ്രൈറ്റ് ഗവൺമെന്റല്ല കേരള സിലബസാണ് പക്ഷെ പ്രൈവറ്റാണ്
ആഹ്
ബുക്കിനൊക്കെ ക്യാഷൊണ്ട്
കോളേജൊക്കെ ഇള്ളതാല്ലെ ഒക്കെപാടള്ള ആഹ് അങ്ങനെയാവുമ്പോ പിന്നെ പ്ലസ് ടു ഡിഗ്രി ആഹ് ആഹ് അങ്ങനെ ആഹ് ഇംഗ്ലീഷു മീഡിയം അവരൊക്കെ പഠിക്ക എന്നിട്ടിപ്പ എന്താ പ
ആഹ് ഇപ്പം ഏഹ് എഴുതാനുണ്ട് മോൾക് പനിയായിരുന്നു അപ്പ ഓളന്ന് പറഞ്ഞയച്ചിട്ടില്ല അപ്പൊ ഓളെ ഫ്രോൻഡ്‌സൊക്കെ വിട്ടു കൊടുത്തിട്ടുണ്ട് ഏഴുതാനൊള്ളതൊക്കെ
ചെറിയാളെ അംഗല വാടിയിലൊന്നും വിടാൻ തുടങ്ങീട്ടില്യല്ലോ
അംഗനവാടിയില് നാല് ദിവസം പോയിട്ടുണ്ട് ഭയങ്കര് ഭയങ്കര കരച്ചിലായില് ഉള്ളാക്ട്ട് കരയും അപ്പൊ ടീച്ചറർന്ന് തലവേദന വേദന ഇണ്ടാവുന്ന പറഞു വിളിക്കൂ മെന്നും അപ്പൊ പിന്നപ്പോ പറഞ്ഞയച്ചിട്ടില്ല രണ്ടു ദിവസായിട്ടിപ്പ പറഞ്ഞയച്ചിട്ടില്ല അങ്ങനെയാവുമ്പം ബുദ്ധിമുട്ടാണേ ഭയങ്കര കരച്ചിലാ
ആഹ് ആഹ് അെ
ഞാൻ നിക്കലില്ല കൊണ്ടാക്കി പോരല്ലെന്നേണ്
ആഹ് നിക്കല് നടക്കൂലല്ലോ ങ്ങക്ക് വീട്ടിലെ
കരച്ചിലാ ഏഹ് ഇവിടുമ്മിപ്പിള്ളതല്ലേ അവിടെ ടീച്ചർ വിളിക്കും ക്കറിയാന്നേ ഭയങ്കര കരച്ചിലാണ് പറയും ഉള്ളാക്കിട്ട് കരയും അപ്പോ പിന്നെ ഞാൻ ആഹ് നാലീസൊക്കെ ഞാൻ ക്ഷമിച്ചുമിച്ചുകൊണ്ടാക്കി പിന്നെപ്പോ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പ ഇപ്പ പോവലില്ല ഇനിപ്പ അടുത്ത പ്രാവശ്യം സ്കൂളി ചേർത്താണ് അപ്പൊ പോവൂല്ലായ്
ഉ
അംഗൻവാടീന്നൊക്കെ ആയാ പിന്നെ ഫുഡ് മര്യാദക്ക് കയിക്കുവേം ചെയ്യും ഇവര് ഒറ്റക്ക് വാരി തിന്നൊന്നില്ല നമ്മളന്നെ വാരി കൊടുക്കണം ആഹ് അപ്പ അതൊക്കെ ശീലാവാൻ വേണ്ടീട്ടാണ് അംഗലവാടിയില് വിട്ടത് അപ്പ പോവാനുള്ള പ്ലാനിങ്ങൊന്നുല്ല
ചെറിയ കുട്ടികളല്ലേ പണ്ടൊക്കെ നമ്മളൊക്കെ പ്രായത് നന്നാലേ അഞ്ചാറ് വയസ്സാവുമ്പളെ സ്കൂളിൽ ചേർക്കും ഇപ്പം നാലു വയസാവുമ്പോ ചേർക്കും
ഉം
ഒക്കത്തിരിക്കണ പ്രായത്തിലന്നെ സ്കൂളി കൊണ്ടാക്കുക അങ്ങനെത്തൊരവസ്ഥല്ലേ പ്രായാ
ഉം പക്ഷെ എന്നാലേ കുട്ടികൾക്ക് കൊറച്ചൊക്കെ എന്തെങ്കിലുഒക്കെ അറിയുള്ളൂ ചെറുപ്പത്തിനല് പഠിക്കുമ്പോം
കളിച്ച് നടക്കണ്ട പ്രായമാണ്
ആഹ് അതെ അംഗനവാടി പോയാ കൊറെ കളിയുണ്ട് അവിടെ അങ്ങനെ പഠിപ്പിക്കൊന്നില്ല
ആഹ് സ്കൂളത്തെ മാരിയില്ലല്ലോ ആഹ് അംഗനവാടി നല്ലതാ അവിടെ തിന്നാനും കിട്ടുവല്ലോല്ലെ
ആഹ് തിന്നാനും കിട്ടും എല്ലാണ്ടേ ഒരു ദിവസം മുട്ട ഒരു ദിവസ സം പാല് അങ്ങനെ ഒന്നര വയസ്സായിട്ടാണ് പാലിട്ടാ പിന്നെ അങ്ങനെ ബിരിയാണി എല്ലാം കിട്ടും
ബിരിയാണി ഒക്കെ ഉണ്ടോ
ആഹ് മുട്ട ബിരിയാണി ഒക്കെ ഉണ്ട്
ഉം
ആദ്യം എല്ലാദിവസവും ഉപ്പ്മാവല്ലായിരുന്നോ ഇപ്പൊ അങ്ങനെയല്ല വെള്ളിയാഴ്ച മാത്രമേ ഉപ്പ്മാവുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഡിഫറന്റാ
ആഹ് അപ്പൊ കുട്ടിയോൾക് പോവാൻ ഇൻട്രസ്റ്റ് വരുവോ
അനി ഇതിങ്ങനെ കരയല്ലേ
ആഹ് അതാണ് ഇത് കുറച്ച് കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി നോക്കിയാ മതി ഇതിപ്പോ തുടങ്ങീട്ടല്ലേ ഉള്ളു
അതെ ഞാനതാ വിചാരിച്ചേ ഇനിപ്പോളോട് ഈ സംസാരം തന്നെ സംസാരിക്കാതെ കുറച്ച് പൂതിയാവുമല്ലോ പോവണംന്ന് എല്ലാരും പോകുമ്പോ ഒക്കെ ഒരു പൂതി ഉണ്ടവുമല്ലോ
ആഹ് അങ്ങനെ കുട്ടികളൊക്കെ പോണ കണ്ടാ ചില മക്കൾക്ക് ഉണ്ട് അങ്ങനെ ഇപ്പും പോണം എന്നുള്ളത്
അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്നാ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിക്കാ ഇന്ന് പോയിട്ടില്ല വെള്ളിയാഴ്ച പോയതാ ശനിയാഴ്ചയും ഉണ്ടായിരുന്നു ശെനിയാഴ്ച പിന്നെ അവർക്ക് വെക്കേഷന് അങ്ങനെയൊന്നും ഇല്ലല്ലോ അംഗനവാടി എല്ലാ ദിവസോണ്ട് സെക്കൻ സാറ്റർഡേ മാത്രേ ഒഴിവുള്ളു ഞായറാഴ്ചയില്ല ആഹ് അങ്ങനെ അല്ലാത്ത എല്ലാ ദിവസം ഉണ്ട്
ഉം അപ്പൊ ഈ രണ്ടു മാസം പൂട്ട് വരുമ്പോക്കെ ആഹ് അന്ന് പിന്നെ എന്താ എല്ലർക്കുണ്ട് അല്ല ഓണത്തിനും ക്രിസ്മസിനൊക്കെ
അയിന് ഒഴിവുണ്ട് തോന്നുണ്ട് ഇങ്ങനെ കുറച്ച് ദിവസം ഒഴിവൊള്ളൂ പത്ത് ദിവസം ഒന്നും ഒഴിവില്ല ആഹ് ഒരു അടുപ്പിച്ച ഒഴിവാണ്
ആഹ്
ഏയ് അങ്ങനെ ഒഴിവൊന്നൂല്ല
ഉം
പിന്നെ വെക്കേഷനും ഇല്ലല്ലോ രണ്ടു മാസം വെക്കേഷന് പറഞ്ഞിട്ട് സ്കൂൾ പൂട്ടുന്നുണ്ടല്ലോ
അതൊന്നും ഇല്ലല്ലേ
അതൊന്നുംല്ല ഏഹ് അതൊന്നുമില്ല പക്ഷെ അന്നൊക്കെ കുട്ടികള് വളരെ കുറവായിരിക്കും അയിന് വീട്ടില് കുട്ടിയോളുള്ള ടൈമില് ഇവര് പോവൂല പിന്നെ വിരുന്ന് പോകുന്നവരുണ്ടാവും
ടൂറ് പോവും ശെരിയാ
അപ്പോ അങ്ങനെ കുട്ടികൾ കൊ കുറവായിരിക്കും
ആഹ്
പക്ഷെ ഒരു ടീച്ചേഴ്സിന്റെ ഒരു ഒഴിവൊന്നുംണ്ടാവില്ല
ഏഹ്
ടീച്ചേഴ്സിനെ അംഗൻവാടി ടീച്ചേഴ്സിന ഒരു ഒഴിവന്നുന്നുണ്ടാവില്ല ഓൽക്ക് എല്ലാ ദിവസവും വരണല്ലോ
ഓല്ക്ക് സാലറിയും കുറവല്ലല്ലേ
സേലറിം കൊറവാണ്
ഉം പാവാണ് നല്ല എടങ്ങേറല്ലെ ചെറിയ മക്കളെല്ലേ അവരെ നോക്കി ഉണ്ടാക്കണ്ടല്ലേ
പിന്നീ പൊടിൻ്റെ കാര്യങ്ങളായാലും പ്രഗ്നന്റ് ആയത് മുതല് ആഹ് കുട്ടിക്ക് മൂ ന്ന് വയസ്സ് വരെ ഇവരെ ഉത്തരവാദിത്താണ് ടീച്ചേഴ്സിന്റെ ഉം എയ്തി കുത്താനും എല്ലം ഇണ്ടാവും ഇപ്പൊ പിന്നെ ഒക്കെ ഓൺലൈൻ ആട്ടോ നമ്മളെ ഫോട്ടോ ഇട്ത്തിട്ടാണ്
ഇപ്പ അങ്ങനേണ്
ആഹ് പണ്ടത്തെമാതിരി എഴുതി കുത്തലൊന്നുല്ല അമ്മളെ ഫോട്ടോ വെച്ചിട്ട ചെയ്യാ
ഇപ്പൊ കൊറേ മാറ്റം വന്ന്ക്ക്‌ണല്ലേ
ഉം സാങ്കേതികവിദ്യകളൊ മാറ്റി മാറില്ലേ
ആഹ്
ഇന്നാ ആയ്ക്കോട്ടെ ടാ പിന്നെ വിളിക്കാം
അഹ് ഇന്നാ ശെരി
ഓക്കെ